ഹലോ
ഹെലോ
കേക്കുന്നുണ്ട്
എന്നാ വിശേഷം
സുഖം
ഉം ആഹ് ഇവിടേം സുഖം
ഉം മഴണ്ടോ
മഴയില്ല
എഹ് എഹ് ആഹ് ഇവിടെന്ന് മഴ പെയ്തു രാവിലെ തൊട്ട് മഴയാ
ആണോ
ആഹ്
വെയിലില്ല
ഇല്ല വെയിലില്ല
ഇവിടെന്നും മഴയില്ല രണ്ട് മൂന്നാല് ദിവസം ആയിട്ട് ഇപ്പം നല്ല വെയില
ആഹ് ഇവടിം ഇന്നലെയൊക്കെ അങ്ങനൊയിരുന്നു നല്ല വെയിലായിരുന്നു ഇന്ന് സുബയ്ക്ക് തൊടങ്ങി മഴ
അതേലെ ഇപ്പഴും മഴയാണോ
ഇപ്പൊ കൊറച്ച് കൊറവുണ്ട്
അഹ് ആഹ് ആഹ്
നല്ല ഇടിയും മയഒക്കെയായിരുന്നു
ഇടിയും ഉണ്ടായിരുന്നല്ലേ
ആഹ് ഇടിയും മിന്നാലൊക്കെണ്ടായിരുന്നു
ആഹ് ആഹ് പ്പ നല്ല വെയില നല്ല വേനല് പോലൊത്തെ വെയില്
ആഹ് ഏഹ്
ഉം പണിയെല്ലാം കഴിഞ്ഞോ
ആഹ് പണിയെല്ലാം കഴിഞ്ഞു ഇവിടെ ഇരിക്ക ഇങ്ങളത് കഴിഞ്ഞോ
യാ യാ ആഹ് ഇവിടെയും പണിയെല്ലാം കഴി
ആഹ് ചോറ് വെച്ചിട്ടൊള്ളൂ കറി വെച്ചിട്ടില്ല ഞാന് നോമ്പോറ്റ്ണ്
ആഹ് ആഹ് ആഹ്
അപ്പൊ പിന്നെ മക്കള് വരുമ്പോ ഇഞ് ഇണ്ടാക്കാ വിചാരിച്ച്
ആഹ് അത്ട്ടാമതി പിള്ളേരൊക്കെ സ്കൂളിൽ പോയോ
ആഹ് എല്ലാരും പോയി
ഓഹ് ആഹ്
അവടെ പോയില്ലേ
ആഹ് ഇവിടേം പോയി ഒമ്പതര ആയപ്പോ പോയി
ആഹ് ഇവിടെ അങ്ങനെ ഒമ്പതരാകുമ്പോ പോവും
ഉം ഉം ഉം പിന്നെ വേറെന്നാ വിശേഷോക്കെ
അതൊക്ക അല്ലെ ഇന്നന്താസ്പെഷ്യൽ എന്താലുണ്ടോ?
ഇന്ന് സ്പെഷ്യൽ ഒന്നുലാ. ഇന്ന് സ്പെഷ്യൽ ഒന്നും ഇല്ല. എന്നത്തേ പോലെ തന്നെ. രാവിലെ വെള്ളയപ്പം കടലക്കറി. ചോറും കറി എല്ലാം ആയി.
ആഹ്‌, കറിന്താ മീനോ?
ഏഹ്‌
കറി എന്താ മീനാണോ?
കറി മീനില്ല. മീനി ഇപ്പൊ കിട്ടുന്നില്ല ഇ വിടെ.
ആഹ്‌, ഇവിടെയും കിട്ടണില്ല. ട്രോളിങ്ങ് ആയോണ്ട്.
ആഹ്‌, ആഹ്‌, ആഹ്‌ മീനി ഇപ്പോ വിലയു വാ മീനിക്ക് എല്ലാം.
ആഹ്‌, നല്ല വലയാ.
ഉം, അതെ, അതെ, അതെ ടൂറൊന്നും പോക്കില്ലേ? അവധിക്കൊന്നും എവിടം പോയില്ലേ.
ആഹ്‌ പോയിന.
ഉം, എവിടെ പോയി.
ആലപ്പുഴ പോയി.
ആഹ്‌, ആഹ്‌. ആഹ്‌ ആലപ്പുഴ എവിടെ ബീച്ചിലോ? അതോ മാര രിക്കുളവോ?
ബീച്ചിലും പോ ബീച്ചിലും പോയ. പിന്നെ ബോട്ടിലൊക്കെ പോവൂലേ അങ്ങനെ
ആഹ്‌, പോയാ.
ആഹ്‌, അങ്ങനെ പോയി.
ആഹ്, ആഹ്, ആഹ് ഫാമിലി ആയിട്ടോ? അതോ.
ആഹ്‌, ഫാമിലി ആയിട്ട്.
ആഹ്‌, ആഹ്‌, ആഹ്‌
എന്റെ വീട്ടിൽന്ന് പോയിനേ. അപ്പ അങ്ങനെ പോയി.
ആഹ്‌, ആഹ്‌, ആഹ്‌, എല്ലരു ആയിട്ട് പോയ ല്ലേ?
ആഹ്‌, ആഹ്‌
ഉം, അവധിക്ക് പോയാതോ.
അവധിക്ക്, അവധിക്ക് പോയി.
ആഹ്‌, ആഹ് അവിടെ അടുത്ത ടൂറിസ്റ്റ് സ്ഥലമൊക്കെ ഉണ്ടോ?
ഇവിടെ, ആഹ്‌, ഇവിടെ അടുത്ത് ന്ന അങ്ങനൊന്നും ല്ല.
ആഹ്‌ ദൂരെ പോണം.
എന്നാ കുറച്ചൊക്കെ പോണം അല്ല എത്രയ പോണോ.
ആഹ്‌ ആഹ്‌, ആഹ്
നിങ്ങള് പോയിനോ?
ആഹ്‌, ഞങ്ങള് ആലപ്പുഴ ആലപ്പുഴയൊക്കെ എനിക്ക് ബന്ദക്കാരുണ്ട്ഒത്തിരി പേര്.
ആഹ്‌
ചേട്ടത്തിന്റെ മോളെയൊക്കെ ആലപ്പുഴ കെട്ടിച്ചിരിക്കുന്ന.
അതെ, ആഹ്‌
ആഹ്‌, പിന്നെ, ഒത്തിരി കൊല്ലം ഒക്കെ പോയാരുന്നു.
ആഹ്‌
പിന്നെ, ഒരു മൈസൂർ പോയി. മൈസൂർ ഈ, വർഷമല്ല ഈ, അവധിക്കല്ല കഴിഞ്ഞ അവധിക്ക്. ഒക്കെ മൈസൂർ പോയത് നാലഞ്ച് ദിവസത്തേക്ക് പോയ. ഊട്ടിക്ക് പോയി. ഊട്ടിക്ക് പോയിട്ട് ഭയങ്കര തണുപ്പായിരുന്നു. ഇറങ്ങാനൊന്നും പറ്റില്ല. പിന്നെ, തിരിച്ചു വന്നപ്പോ ഞങ്ങൾ ഇറങ്ങി. പിറ്റേ ദിവസം ഒരു, ദിവസം ഊട്ടിൽ തങ്ങി. തങ്ങിയിട്ട് പിറ്റേ, ദിവസം രാവിലെയൊക്ക ഊട്ടിയിലൊക്കെ കറങ്ങി.
അതെ, ആഹ്
ആഹ് ഊട്ടി മൈസൂറും കൊഡൈക്കനാലും പോയോ മൂന്നാറ് പോയിട്ടുണ്ട് ഒരുമാതിരി സ്ഥലങ്ങള് ആഹ് കൊടൈക്കന്നാലും നല്ലതാ
ആഹ് നല്ല തങ്ങിയില്ല അന്ന് അന്നന്നെ പോന്നാൾക്ക് അന്ന് തങ്ങാൻ പറ്റാത്തൊരു ഇതേനപ്പൊ അപ്പ പിന്നെ അന്നന്നെ പോയി പോന്നു
ആഹ് ഫാമിലി ആയിട്ട് എല്ലാരും കൂടെ പോയല്ലേ
ആ ഫാമിലി ആയിട്ട് അങ്ങനെ പോയി നല്ല രസുണ്ടാര്ന്ന് ആഹ് ഊട്ടി മൂന്നാറ് പോയില്ല ഇവിടെ ഹസ്ബൻറ് ഓലി പോയാണ് ഞങ്ങള് പോയിട്ടില്ല.
ഏഹ്
ആ മൂന്നാറ നല്ല തണുപ്പന്നെയാണ് പറഞ്ഞട്ട്
ആഹ് മൂന്നാറ് നല്ല കാലാവസ്ഥയ
ആഹ്
ഉം നല്ല തണുപ്പും കാറ്റും
ഉം
നല്ല പ്രകൃതി എല്ലാം അടിപൊളിയാ
ആഹ് അങ്ങനെ ഫോട്ടോയിലും, വീഡിയോയിലും ഒക്കെ അങ്ങനെ കാണാം, മൂന്നാർ അങ്ങനെ
അവധിയുള്ള പോയാൽ മതി.
ആഹ് ഇഞ്ഞി പോണം. ആഹ് ഊട്ടി പോയിണ്, ഊട്ടി രണ്ട് മൂനാല് പ്രാവശ്യം പോയണ്.
പോയ്ക്ക് ഉം
ഉം
മൈസൂർ, ആ ഞാൻ വയനാട് പോയിട്ടില്ല. വയനാട് ഉണ്ടോ ഒത്തിരി കാണൻ?
ആഹ് ആഹ് വയനാട് എല്ലാം ഉണ്ട് കാണാന് നല്ല അടിപൊളി തന്നെയാണ്, ക്ലൈമ റ്റ് ക്ക് നല്ലടിപോളിയാ
ഏ പോയിട്ടില്ല.
ആഹ്
ഉം പോണന്ന്, ആഗ്രഹം ഉണ്ടെ
ആഹ് ഇനീ അടുത്ത വെക്കേഷനില് പോകാ
ആഹ് എപ്പോഴും പോകാം പോകാന്ന് പറയുമ്പോ ആ സമയം നമുക്ക് ഒരിടവും പൊക്ക് നടക്കില്ല അതാ ഈ വർഷമേ പ്ലാൻ ചെയ്യുവേ ആ ഇതും പ്ലാൻ ചെയ്യിച്ചൽ മാത്രമേ ഉള്ളൂ.
അതന്നെ അതന്നെ എല്ലാടുത്തും.
ആഹ് സമയാവുമ്പോ എന്തെങ്കിലും കാരണം വരും. അതെ എന്തെങ്കിലും കാരണം വന്ന് മറിഞ്ഞു പോകും, ചിലപ്പോ നമ്മള് വേറെ ആരെങ്കിലും കരുതും അവര് സമയം ആവുമ്പം വരുന്നില്ല എന്ന് പറയും, ഇങ്ങനെയൊക്കെ തന്നെ നമുക്കും പ്രശ്നങ്ങൾ, ഈ പ്രാവശ്യം അതൊണ്ട് അങ്ങനെ ഒരു കൊല്ലം മാത്രം ഒന്ന് പോയതുള്ളു വേറെ ഒത്തിരി പ്ലാനിംഗ് ആയിരുന്നു. സ്കൂൾ അടക്ക്
ആഹ് അതന്നെ എല്ലായിടത്തും പോണം പറയാ പക്ഷെ ഓരോ തിരക്കാവും. അല്ലെങ്കി നമ്മക്ക് കഴൂല, അല്ലെങ്കിൽ ഓൾക്ക് കഴൂല.
അതെ, അതെ എന്തെങ്കിലും കാരണം വന്ന്
ഉം
ഓള് ഹൈദരാബാദ് പോണന്നൊക്കെ പറഞ്ഞിരുന്നതാ
അതെ ആ ഹ്
ആഹ് ഒക്ക വെറുതെ ആഗ്രഹിച്ചെന്നല്ലാതെ
ഉം പോവാൻ കഴിയട്ടെ
ആഹ് അതെ അതെ അതെ
പിന്നെ കളിയൊക്കെ കാണോ ആഹ്
ഉം നമക്ക് അങ്ങനത്തെ ഒരു മൂടൊന്നുല്ല
ആഹ് അഹ് ആഹ്
പിള്ളേരൊക്കെ വന്നൊ
ആഹ് അതന്നെ എല്ലായിടത്തും പിള്ളേരന്നെ ഉം
പിള്ളേർക്ക് ഇത് ഓർമ്മയൊള്ളു എപ്പഴാ പത്തൊമ്പാം തീയതിയോ പതിനേഴ് എപ്പൊഴാ പത്തൊമ്പതാ തീയതിയോ പതിനേഴാം തീയതിയോ?.
ഇന്ന് അർജന്റീനന്റെ ഇണ്ടായിനി
ആഹ് ആഹ്
ഇന്ന് ഇന്ന് രാവിലെ ഞാൻ കാണലില്ല ഇനിക്ക് വലിയ താല്പര്യം ഇല്ല. മക്കള് കാണും. ഓലെ അങ്ങനെ പറയും നമ്മക്ക് മനസ്സിലാവൂലല്ലോ എത്താണ്
അഹ് നമുക്ക് എന്തറിയാം?.
ആഹ് ഓല് ഇങ്ങനെ പറയുമ്പോ അത് കേൾക്കാന്നല്ലാതെ
അതെ അതെ അതെ നമുക്കറിയത്തില്ലല്ലോ അയിനെപറ്റിയൊന്നും ഒന്നുഅറിയത്തില്ല നമ്മളിങ്ങനെ നോക്കി നി പിന്നല്ലാതെ പിള്ളേര് ചോയിക്കുവാ ഉമ്മി ഏത് ടീമാ ഞാപറഞ്ഞു അയിന് ഇക്കറിയത്തില്ല ഇന്നോട് ചോദിക്കാതെ പോർച്ചുഗല്ലാണോ അർജന്റീനേണോ ഞാപറഞ്ഞു രണ്ടുവല്ല മെസ്സിയുടെയാണോ നെയ്മ് ഇങ്ങനെയൊക്കെ വന്ന് ചോയിക്കും ഞാപറയും എനിക്കൊന്നുറിയത്തില്ല ഇന്നോട് ചോദിക്കാതെ ഇതാവന്ന് പിള്ളേര് ചോദ്യം
അതന്നെ അതന്നെ ഇവ ടെ അങ്ങനന്നെ ഓല് ഒരാള് എല്ലാരും അർജന്റീനേണ് ഒരാൾ മാത്രം പോർച്ചുഗല്ലാണ് ഞാൻ പറഞ്ഞു ഇനിക്കയിനെ പറ്റിയൊന്നും അറില്ല ങ്ങളേതെങ്കിലും ടീമായിക്കോണ്ടിം അതന്നെ ആഹ്
ഉം ഇതന്നെ ഇവടത്തവസ്ഥ
ഉം ന്നട്ട് എല്ലാർക്കും ഇപ്പൊരു അയിനുള്ളൊരു ജേഴ്സിണ്ട് അത് വാങ്ങിച്ച്ണെ ഇങ്‌ട്ട് പിന്നെ അയിന് ആഹ് അയിനിപ്പൊ സ്കൂളിലാ പ്രോഗ്രാമിണ്ടായിന്ന് കളിന്റെ ഇപ്പല്ലാ സ്കൂളിലും ആഹ് ആഹ് അപ്പൊ പിന്നെ ആഹ് ജെഴ്സിയും ബൂട്ടും ഇതൊക്കെ ഇട്ട് പോണ്ടിനി അപ്പൊ പിന്നെ അയിനന്നെ അടിയാവും ഇജ്ജ് ആ ടീമല്ലേ അന്റെ ടീമ് തോൽക്കും അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറയും ഓല്
ആഹ് അതെയതെ എല്ലാർക്കും
പറയും ആര് ജയിച്ചാലും തോറ്റാലും ഞമ്മക്ക് എത്തും കിട്ടൂല അത് ഓല്
ആഹ് ആര് ജയിച്ചാലും തോറ്റാലും നമ്മൾ അവർ
അതന്നെ ആഹ് ഞാൻ പറയും എന്തിന് വെറുതങ്ങള് അടികുടീട്ട് കാര്യം പറിം ഞാൻ
ഏഹ്
വല്ലോണ്ടാക്കോ അതൊ വൈട്ട്
എന്ത് നോമ്പിനോ
ആഹ് അല്ല നോമ്പല്ലേന്ന്
ആഹ് നോമ്പാണ്
ന്നാ ചായ്ക്കന്നേരം വൈകിട്ട് വല്ലോം ഉണ്ടാക്കണ്ടേ
ആഹ് ഇണ്ടാക്കണം ഞാൻ പിന്നെ ഞമ്മളൊറ്റക്കല്ലൊള്ളു അപ്പൊ പിന്നെ ഞാനൊറ്റക്കല്ലേ നോമ്പെടുത്തിട്ടൊള്ളൂ അപ്പൊ പിന്നെ ഒന്നും വല്ലാ കാര്യായിട്ട്ണ്ടാക്കൂല
ഉച്ചക്കൊക്കെ ഉണ്ടാക്കുന്ന വല്ലോം
ആഹ് ഉണ്ടാക്കണമതി മക്കളോലൊക്കെ എടു ക്കാണെങ്കിലൊള്ളു പിന്നെ നമ്മൾക്ക് ഓൽക്കായിട്ട് എന്തേലൊക്കെ ഉണ്ടാക്കും ഓൽക്ക്‌ പിന്നെ നമ്മളെ ചോറൊന്നും അങ്ങനെ ഓൽ തിന്നൂല അപ്പൊ പിന്നെ എന്തെങ്കിലൊക്കെണ്ടാക്കണ്ടേരും അപ്
ഉം നോമ്പിനപ്പൊ നോമ്പിലൊക്കപ്പൊ ചോറൊക്കെ വെക്കോ അതോ
ആഹ് നോമ്പിന് ചോറങ്ങനെ വെക്കൂല എല്ലാർക്കും പത്തിരി മതിയാവും അത്തായതിനു തിന്നാന്
ആഹ് ചപ്പാത്തി അല്ല പത്തിരിയാണല്ലോ എല്ലാവുസം അല്ലേ
ആഹ് എല്ലാസവും പത്തിരി പിന്നെ എല്ലൂണ്ടാക്കും പത്തിരിയായാലും ദോശായാലും ഒക്കെ ഉണ്ടാക്കും
ആഹ് ന്നപ്പൊ നോ ഇടയത്താഴത്തിനും അത്താഴത്തിനും ഇടയത്താഴത്തിനും
അപ്പൊ ദോശവാണെങ്കിലോൽകപ്പം ഇടയത്താ ത്തിന് ദോശ ചുട്ടൊടുക്കും ന്നചോറ് വാണ്ട
ആമ്മക്കിവടെ ചോറ് വേണ്ട
ആഹ് എന്തേലൊക്കെ മതി ആഹ് അതന്നെ അതന്നെ ആ വൈകുന്നേരാവുമ്പന്നെ വെള്ളം കുടിച്ചാലന്നെ മതി പിന്നൊ ന്നും വേ ആഹ് ഒന്നും വേണ്ടന്നെ പിന്നെ കൊർച്ച് ഫ്രൂഡ്സോ ഓഹ് പറയാൻണ്ടോ
മയെ വെയിലും എന്ത് ചൂടാര്ന്നു
ആഹ് പറയാണ്ടോ എന്തേന് അതൊക്കെ.
ആഹ് അതെ അതെ അതെ എല്ലാം കഴിഞ്ഞല്ലോ. പെരുന്നാളൊക്കെ അവടെ അരങ്ങായ്ര്ന്നോ വല്യ പെരുന്നാളും ചെറിയ പെരുന്നാളൊക്
ആഹ് കൊഴപ്പെല്ല അങ്ങനട്
ഉം ആഹ് ആഹ്
മഴക്കായിട്ട് അങ്ങനെണ്ട് പോയി വെല്ല്യര്ന്നാക്ക് പിന്നെ കൊർച്ച് മയർന്നു ആഹ് ചെറിയെര്ന്നാക്ക് പിന്നെ കൊഴപ്പല്ലെയ്നു മഴൊന്നുല്ലേയ്ന്. അപ്പ എല്ലോട്ത്തും പോയി ഉം ഉം ന്നാവുറ്റും ആഹ് ഉ ട്ട് പോഉം പെരുന്നാക്ക് പോയത പ ചെ വെല്ല്യര്ന്നാക്ക് പിന്നെ പോയിട്ടില്ല പിന്നെപൊ ഉസ്കൂള് മദ്രസൊക്കായെലെ.
ആഹ് ആഹ് അയിന് അവധിക്ക് ശേനിം ഞായറോന്നും പോവലായിരിക്കും. ആഹ് ആഹ് ആഹ്
വെള്ളി പിന്നെ മദ്രാസിനോഴിവ്ണ്ടാവൊള്ളൂ അപ്പൊ വെള്ളി ഉസ്കൂളുംണ്ടാവും. അപ്പൊ പിന്നെ പോവാൻ കഴിയുല
ആഹ് എന്നാ ശെരി എന്നാ വെച്ചേര്
ഇന്നാ ശെരി ആഹ് അയ്ക്കോട്ടെ
ആഹ് ശെരി ആഹ്